ലോ ഉം പിന്നെ വേറെന്തെക്കെ?
വേറെ വിശേഷൊന്നുല്ല.
ഞങ്ങളെ നാടൊക്കെ കാണാൻ വരോണ്ടു മലപ്പുറം ജില്ലൊക്കെ ഫ്രീയാവമ്പ
എന്തോ?
മലപ്പുറം ജില്ലെക്കൊന്ന് കാണാൻ വെരോണ്ടീന്ന്.
ആഹ് ഹ മലപ്പുറം ജില്ലേല്ല്യോ അവടെ ഞങ്ങക്കാരു ഇല്ല
ആഹ് ആഹ്
അങ്ങനെ ആ സൈഡ് വന്നിട്ടുല്ല.
അന്നിട്ടുല്ലല്ലേ കേട്ടിട്ടൊള്ളൂ ഞങ്ങളും തന്നെ നിന്റെ സ്ഥലം കേട്ടിട്ടെന്നോള്ളു.
ആഹ് ആഹ്
ഉം സ്കൂൾ ജീവിത ഈ ജീവിതസുഖം ഏതാ സന്തോഷം തന്നത്? എന്ത് കഥക്കൊന്ന് പർഞ്ഞ
യാ ഇത് ഈ ജീവിതം സന്തോഷം കൊഴപ്പയില്ല ഇങ്ങനെ പോവുന്നു.
ഇങ്ങനെ പോവുന്നു സ്കൂൾ ജീവിതോ?
നല്ലതായിര്ന്നു.
നല്ലതായിര്ന്നു അത് തിരിച്ച് കിട്ടാൻ ചെറിയൊരാഗ്രഹക്കെണ്ട്. കിട്ടത്തില്ല എന്നാലും കിട്ടാത്തന്നെ നമ്മള് കൊതിക്കൊള്ളൂ ഉം സ്കൂളൊക്ക അട്ത്തായിര്ന്നോ?
സ്കൂളൊരു അഞ്ച് കിലോമീറ്റർ.
ഏഹ് ഏഹ് അന്നൊക്കെ പിന്നെ നടന്ന് പോണ
നടന്ന് പോണമായിര്ന്നു ഫ്രണ്ട്സെല്ലായിട്ടും നടന്നു പോവുമായിരുന്നു.
ഉം ഫ്രണ്ട്സെളെ ഗ്രൂപ്പൊക്കെണ്ടോ സ്കൂൾ
ആഹ് ഉണ്ടുണ്ട്
ഉം മാഷ്മാരെ കാണലുണ്ടോ
മാഷമ്മാരെ അങ്ങനെ എല്ലാരെയും ഒന്നും ഇല്ല അങ്ങനെ കണ്ടില്ല ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇങ്ങനെ കൂടിയിട്ടുള്ളൂ
ഏഹ്
ഉം പിന്നെ എല്ലാരും വയ്യാതെയും അവിടെ ഇവിടെയൊക്കെ ദൂരെ ദൂരങ്ങളിലൊക്കെ ആയത് കാരണം
ആഹ് വന്ന
ആഹ് വന്നത്തിപ്പെടാൻ ബുദ്ധിമുട്ടാ
പിന്നെ നമ്മുക്ക് നമ്മള് ബാക്കി എന്തെങ്കിലേ ഇപ്പ അവിടുക്ക് ഇടക്കിടക്ക് പോവുള്ളൂ
അത്രേ ഉള്ളൂ അതേ ഉള്ളൂ
ഉം എന്നാലും അപ്പാ മൂത്തച് എന്താണ് പ്പ എളാപ്പ മുത്തപ്പ മക്കളാമാര്ന്നും ഇല്ലേ
ഉണ്ടുണ്ട് അവരാരും ഇവിടെല്ല നാട്ടിലില്ല എല്ലാരും പുറത്താണ് ഗൾഫിലാണ്
ആ അപ്പൊ ജോലി സെറ്റ് ആയാ പോയിട്ടുണ്ടാവൂല്ലേ
അതെ അതെ
ആം
പിന്നെ വൈകിട്ട് ഫുഡൊക്കെ റെഡി ആയോ
ആഹ് ഞമ്മള് ഒന്നായിട്ട് ഫുഡ് ആണ്ട് വെക്കലാണ് രാവിലെ തന്നെ എല്ലാം രണ്ട് പ്രാവശ്യം വെക്കലൊന്നുംല്ല ആഹ് ഇന്ന് കുമ്പളങ്ങ കറി വെച്ച്ക്ക്ണ് പച്ച കൈപ്പങ്ങ പൊരിച്ച്ക്ക്ണ് ഉണക്കൽ മത്സ്യണ്ട് മീൻ വല്ലാതെ വാങ്ങ്ണ ആൾക്കാരല്ല
ഞാ ഹ ഹ
യുവല്യ ടേസ്റ്റ് ഇള്ളത് ല്ല അപ്പൊ ഒണക്കമീൻ എല്ലാരും പച്ചക്കറി ഇലക്കറി അതേമാതിരി പയറ് കേബേജ് ആ അങ്ങനെയൊക്കെ മീൻ ഡൈലി വാങ്ങലില്ല പിന്നെ ങ്ങനങ്ങ് മീൻ ഇല്ലേ മുട്ട പൊരിക്കും പപ്പടോ അങ്ങനെയൊക്കെ എന്തേലൊക്കെ
ആഹ് ഹാ
ഉം എറച്ചി മീന് വല്ലാതെ പോണ ആൾക്കാരല്ല
അല്ല ഉം
ഉം
ഉം
വീട്ടില് കോഴിയോ പശുവോ അങ്ങനെ എന്തേലുണ്ടോ വളർത്തു മൃഗങ്ങൾ എന്തേലും ഒന്നുല്ല ഏഹ് കൊറച്ച് കോഴിക്കളൊക്കെ ഒന്ന് വളർത്ത് ഇഞ് ഇങ്ങക്ക് ഔട്ക്കും പോവാനൊന്നും ഇല്ലല്ലോ ഒരു ചെറിയ കൂടുവാങ്ങിട്ട് അവരെ നോക്കി അങ്ങനെ നടക്കാം തെയ്യൽ പഠിക്കാൻ താല്പര്യണ്ടോ
താല്പര്യ ഉണ്ട് ഇവിടൊന്നും അതിനുള്ള ക്ലാസ് ഇല്ല
ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യം ഇണ്ടോ
ഓൺലൈനായിട്ട് പഠിക്കാൻ മെഷീൻ ഉണ്ട് മ പക്ഷെ എനിക്കത് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാനുള്ള ഒരു അറിയില്ല ഇലക്ട്രിക് മെഷീൻ ഞാൻ ചെയ്തിട്ടില്ല ആഹ് ഇലക്ട്രി ഇല ക്ട്രിക്ക് മെഷീൻ മറ്റേ ആഹ്
ആഹ്
എംബ്രോയിഡ്രറി ടൈപ്പ് മെഷീൻ ഉണ്ട് അത് യൂസ് ചെയ്യാത്ത കൊണ്ട് അതിപ്പോ ഇച്ചിരി ഇതായിട്ട് സ്റ്റെക്കായി നിക്ക യൂസ് ചെയ്യുന്നില്ല കാര്യം പുതിയതായിട്ട് വാങ്ങി അതുപോലെ ഇരിക്ക എനിക്ക് അറിയാത്തത് കാരണം
ആ വീഡിയോ വാട്സ ഇതില് യൂട്യൂബില് അടിച്ച് കൊടുത്താ കിട്ടൂല
ആന്നു പക്ഷെ ഇത് അന്ന് ഓൺ ആക്കിയിട്ടത് സ്റ്റെക്കായി നിക്കുന്നു അത് കറങ്ങുന്നില്ല അന്നേരം എടുത്ത് അടച്ചു മാറ്റി വെച്ചു
ഏഹ് അ അതിന്റെ നല്ല എണ്ണ കൊട്ത്തിട്ടേ
ആഹ്
ആഹ് നല്ലങ്ങനെ അടിച്ചടിച്ച് കൊണ്ടര്അ അപ്പങ്ങനെ ശരിയായി ശരിയായി വരും പിന്നെ എവിടെങ്കിലും നൂല് കുട്ങ്ങിയിട്ടുണ്ടാവും
ഇല്ല ഒന്നും ഒന്നുമേ ചെയ്തില്ല നൂല് ഞാനൊന്ന് ഇട്ടതേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല അത് അത് കറങ്ങുന്നില്ല അതങ്ങോട്ട് സൗണ്ട് മാത്രേ ഉള്ളൂ അതായത് ഇവിടെ ആരും ഇല്ല അപ്പം പിന്നെ ഞാനോടുത്തു ഒന്ന് സർവീസ് ചെയ്തിട്ട് ഒന്ന് എവിടെ ങ്കിലൊന്ന് കാണിച്ച് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്ക
ആഹ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് പഠിക്ക
ആഹ്
അഞ്ഞൂറ് രൂപ ചെലവാക്കിയാൽ മതി ഒരു മാസം ഇന്ന്ട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അടിക്കാൻ പഡിം താല്പര്യംണ്ടെങ്കി പിന്നെ അടുത്ത സ്റ്റേജ്ക്ക് കേറിയാൽ മതി പിന്നെ നമ്മള് ഫുള്ള് പഠിക്കണം എന്നുണ്ടെങ്കില് അഞ്ഞൂറുപ്പ്യ കൊട്ത്ത് അടുത്ത മാസം അല്ല മൂന്ന് മാസം ത്ത കോഴ്സാണ് ഫുള്ളായിട്ട് മൂന്ന് സർട്ടിഫിക്കറ്റും കിട്ടും നമ്മക്ക് ഓൺലൈൻ ആയിട്ട് പഠിക്കുമ്പ അവര് പറിയ്ണെ നല്ല പോലെ ശ്രദ്ധിച്ച് ഒരു വീഡിയോ ഒക്കെ വി ട്ടരാ വീഡിയോ കണ്ടിട്ട് നമ്മള് ഇങ്ങനെ മെഷീൻ ക്ലിയറാക്കി തന്നാ മതി
ആഹ് അത് ശരി ആഹ്
ഇജ്ജ് നൂല് ടലൊന്നും പട്ച്ചില അഹ് ഇഞ്ഞ് ഈ ഷോപ്പ് ചെല്ലുമ്പോതന്നെ ഇങ്ങനെ ചോയി ചോന്ന് മനസ്സിലാക്കി. മതി അനെതൊന്ന് നൂല് ട ലൊന്ന്.
നൂലിടുന്നതും ബ ഇത് ബോഗനി നൂലിടുന്നതും ഒക്കെ അറിയാ. പക്ഷെ അത് ഇത് വെച്ചിട്ട് തുണി വെ ച്ചിട്ട് ഞാൻ ചാഹുട്യപ്പം. അത് ഇത് കറങ്ന്നില്ല മെഷീൻ അനങ്ങുന്നി ഇത് സൗണ്ട് ഇത് വർക്ക് ചെയ്ന്ന്ണ്ട് അന്നേരം അത് എന്തോ ഒരു. എനിക്ക് തോന്നുന്നു പുതിയതായതിനാൽ എന്തോ ഒരു സ്റ്റെക്കായി നിന്നതാ തോന്നുന്നു.
ആഹ് അയില് എ എണ്ണ കൊടുക്കാ തന്നിട്ടില്ലേ അവര്.
ആഹ് ഉണ്ട് ഉണ്ട് എണ്ണയൊക്കെ കൊടുത്തു നോക്കി ആഹ് പിന്നെ ആഹ് എനി എനിക്കറിയാത്തത് കൊണ്ട് എനിക്കൊരു പേടി.
പേടി.
ആഹ് ഉള്ളിലൊരു നമുക്ക് അറിയാവെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമല്ലോ?
ഹെ അഹ് ശരി. അപ്പൊ ഏതായാലും എന്താ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ പറി ഞാന്. ഇ ഫ്രവറ്റാആട്ട് ഒന്ന് കോണ്ടടാക്ട് ചെയ്യണ്ടു മറ്റേ നമ്പർൽട്ടോ അപ്പൊ വണന്ന് അത് കഴിഞ്ഞ് ഞാൻ ചോയ്ച്ചറഞോക്കട്ടെ ഒന് തീരെ ആര്യത കുട്ടി മിഷീൻ കയ്കെണ്ട് അതും കൂടി പട്പ്പിച്ച് കൊന്ന്
ആഹ് ശെരി.
ഉം ഞാനിവിടെ വീട്ടില് പഠിപ്പിച്ചിരുന്നു കൊറെ മുന്നേ.
ആഹാ.
ആഹ് കല്യാണത്തിന് മുനെ. ഞാനിപ്രാവശ്യം ഒന്ന് സ്റ്റാട്ടിങ്ങ് തോടങ്ങാൻ നോക്കി.
ആഹ് ഹ.
അപ്പൊ പിന്നെ വെയില് ചൂടായപ്പോ പയിനൊന്ന് മണക്ക്ശേഷം പൊറ്ത്തർങ്ങാൻ പാടില്ല പർഞ്ഞിന്റെഷം. കുടും ആഹ് മൂന്ന് മണി വരെള്ളൂ അപ്പൊ ഇനി മൂന്ന് മണി കയിഞാ ഓല് ക്ക് വരാൻ സമയല്ല. നാല് കുട്ടള് ഒപ്പം ഒരുമിച്ച് വരാച്ചിട്ടേയ്‌ന്നു.
ഉം ഉം
പിന്നെ ഓല്ക്ക്‌ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തൊറന്നീലേ
ഉം.
പിന്നെ അവര് ആഹ് കുട്ടോൾ വന്നതും ഇല്ല അപ്പൊ ഓൺലൈൻ ആയിട്ട് ഇപ്പൊ ഒരു കു ട്ട എന്താണ് ഞാന് ഞാന് ചേർത്ത് കൊട്ത്ത് വേറെആളെ പഠിപ്പിക്ക.
അത് ശെരി ആഹ്.
ഉം അപ്പൊ ഒരൊക്കെ ന്നല്ലം പറഞരും ഞാനിപ്പോ പോ ന്റ് ഷർട്ട് ഒക്കെ ഓൺലൈനായിട്ട് പഠിച്ചു.
ആ ഹ.
ആ അവര് നമ്മള് അവരും ഒപ്പണ്‌ മെഷീൻ മര്ക്ക.
ആഹാ.
ഇന്നീട്ടങ്ങനെഞ്ഞ പറഞ്ജു ചെയ്യുന്നത് പിന്ന നമ്മ നമ്മ പണി കഴിഞ്ഞിട്ട് ന്മല് വൈകുന്നേരം വാട്സപ്പില് ഇങ്ങനെ ഫോട്ടം വിട്ട് കൊടു അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് ആരും വിട്ട് കൊടുത്തില്ലങ്കിലും ഞമ്മൾ വിട്ട് കൊട്ക്കഅപ്പൊ ഞമ്മക് ഇങ്ങനെ പറഞ്ഞേരും.
അത് ശെരി.
ശരിയല്ല ഇത്ങ്ങ ചെയ്തല്ല ഇങ്ങനെടിക്കണംങ്ങനെ അടിക്കണം എന്നൊക്കെ.
ആഹാ.
പിന്നെ ഓര് എന്താണ് അങ്ങനെ നല്ലാം പറഞെരും പിന്നെ നമ്മള് ഈ ക്ലാസ് കഴിഞ്ഞ ന്റെശം പിന്നെ എനിക് ഇതിന്റെ വിഡിയോ വീട്ട്തരോ എന്ന ജസ്റ്റ്ങ്ങനെ ചോദിച്ചാൽ വിട്ട് തന്നുടായില്ല അറിയാത്ത ഭാങ്ങളക്കെ അവന് കൊറെക്കെ തിരിഞ്ഞ നമുക്ക് യൂട്യൂബ് കേറി അടിച്ചു കൊടുത്തൽ തന്നെല്ല എല്ലാതും അങ്ങനെ നോകി നോകി നോകിപഠിച്ചാ മതി.
ആഹാ.
അപ്പൊ ഞമ്മക്ക് വീട്ടിൽ ഇടുന്ന നെറ്റ് അതേമാതിരി. നമ്മുക്ക്ടക്ണ ചുരിദാറൊക്കെ വീട്ടില് ഇട്ണക്കെ നമ്മക്കനടിച്ച് പടിച്ചാ ചെറുതായിട്ട്. ഫാൻസൊക്കെ അതൊക്കെ സുഖാണ് പിന്നെ ജുരിദാർ നമ്മൾ നോക്കണത് ഓപ്പൺ ആവുന്നേ അങ്ങട്ട്ങ്ങട്ടും സീല നീങ്ങണത് നല്ലോം ശ്രദ്ധിച്ചാ മതി.
ആഹാ
ലൈനിങ് ഇള്ളതൊെക്കെല്ലെ അപ്പ ലൈനിങ് ഇല്ലാത്ത അട്ചാന് അടിച്ചടിചിങ്ങനെ ശരിയാവും വടെ ഒന്നും മിഷീൻ ഇല്ലാത്തതോണ്ട് ചെലപ്പോ ഫെസേ അട്ത്ത് കിട്ടികൂടായില്ല.
ഉം ഹും
ഉ ഉം
ഉം
ആഹ് വേറെന്താ മാങ്ങിക്കൊളി ആഹ് വൽച്ച് വാങ്ങിക്കൂടി ഞാനിപ്പവരും. ഉം പിന്നെ വേറെ എന്തൊക്കെ? ഏതായാലും പൊടി തട്ടിയൊന്ന് ഇട്- ട്ടോക്ക് മെഷീൻ ഏതാലും തയ്ക്ക്ണ്ടല്ലോ അതിലെല്ലാ വർക്കിങ് ഉണ്ട് എംബ്രോയ്‌ഡ‌റി വർക്കിന്റെ ഉം അപ്പൊ എല്ലാം നിർത്താ മതി ഉം വേറെ പിന്നെ എന്തൊക്കെ?
വേറെ വിശേഷോന്നുല്ല ഇങ്ങനെ പോകുന്നു.
ഞ് വേറെന്തെങ്കിലുഒക്കെ തുന്നലും പലേ ഐറ്റും വീട്ടിൽ ഇര്ന്നിട്ട് തന്നെ നൂല് നൂലു കൊണ്ട് മുത്ത് കോർക്ക്ണതും അങ്ങനത്തെ പലേ വർക്കും അയിത്തന്നെണ്ട് കേക്കിന്റെ ണ്ട്
ആഹ് കേക്ക് കേക്ക് ഉണ്ടാക്കാൻ ആഹ് ഉണ്ടാക്കും ഇടക്കൊക്കെ ഉണ്ടാക്കും. തന്നെ ഉണ്ടാക്കുന്നു നമ്മുടെ ഹോം മെയ്ഡ് സ്വയം ഉം കിട്ടിയതാണ് പിന്നെ ഞങ്ങളുടെ പള്ളിയിലൊരു ചെറിയൊരു പ്രോഗ്രാം വന്നപ്പം അവിടെ പഠിപ്പിച്ചു അതു പിന്നെ നമുക്ക് ടിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി.
ആഹ് ഹാ എന്തൊക്കെ ആവശ്യം എന്നുള്ളത് ഉം
അത് എങ്ങനെ അത് എന്തോ ചെയ്താല് എങ്ങനെയാകും എന്നൊക്കെയുള്ളത് മനസ്സിലായി. മറ്റേ യൂട്യൂബി നോക്കി. ഏ നമ്മള് വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് ചുമ്മാ ഇങ്ങനെ വല്ലപ്പോഴും എപ്പോഴൊന്നും ഇല്ല ഒരു ക്രിസ്മസ് ഒക്കെ വരുമ്പോ ഒന്ന് ചെയ്യണംന്ന് തോന്നുമ്പോ ഒരാഗ്രഹം തോന്നുമ്പോ ഒന്ന് ചെയ്യും ഉം
ഹ് ഉം ഇല്ല എന്തേലും ഒക്കെ ചെറിയ കൈതൊഴിൽ പഠിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
ആഹ് അതെ അതെ
പ്പ ഉടുപ്പ് തുന്നാന് പലേതുണ്ടല്ലോ?
എനിക്കതൊക്കെ ഇന്ട്രസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്കിത് അറിയാത്തൊണ്ട് ഞാൻ ഇങ്ങനെ
ആഹ് വളീം മാലൊക്കെ കോർത്തിട്ട് ഇതിന്റെ ഇതിമേ മേക്കിങ് അങ്ങനൊക്കെ പലേതുണ്ട് പിന്നെ നമ്മൾ ചാവി ഉണ്ടാക്ക അങ്ങനത്തൊക്കെ പശ വെച്ചിട്ട് കാലിഗ്രഫി
ആഹ് ഇപ്പൊ ഉണ്ടല്ലോ ഒരു റിസിനാ- ട്ടെന്ന് പറഞ്ഞ് അതും കൊണ്ടും ചാവിയൊക്കെ ഉണ്ടാക്കുന്നത് കാണാം റസിന് ഉപയോഗിച്ച് അതും കൊറച്ച് റിസ്കാണെന്ന് തോന്നുന്നു
ആഹ് അല്ല അങ് പടിഞ്ഞു വരും ആദ്യം റിസ്ക് ന്നാകും പിന്നേ പടിഞ്ഞു വരുമ്പോ അതിനോട് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്മ നമ്മുക്ക്സ്റ്റമറ് ഉണ്ടങ്ങെ ചെറിയ സ് - ചെറിയൊരു വരുമാനമായി മാറും അയിനു ഞമ്മൾെന്ത് ചെയ്യണം സ്റ്റാറ്റസ് വെച്ചിട്ടും വേറാൾക്കു വിട്ടോടുത്തുട്ടും അങ്ങനെക്കെ വേണം ചെയ്യാം അപ്പളെ നമ്മക്ക് സൈലിങ്ങ് കിട്ടുള്ളു
അഹ അഹ
പിന്നൊക്കെ ഓരോ ഭാഗ്യാണ് പിന്നെ ഡ്രസ്സ് അടി ക്ക് ഒന്ന് പഠിച്ചിട്യ നമ്മക്ക് മാക്സി ഞ് ഞമ്മക്ക് ഇട്ക്ക്ണ മാക്സി നമക്ക് ഇഷ്ടപ്പെട്ട തുണി കൊണ്ടന്നുട്ട് ഇഷ്- ട്ടള്ള മോഡലില് അടിച്ചിടാ
ആഹ്
അങ്ങനൊക്കെ ഒന്നുണ്ട് ഫക്ക് നമുക്ക് അത്യാവ്യ ശ്യകൈ്യ വേണന്ന ക കൈ വേണ്ടെ കുറച്ച് സീല എടുത്താ മതി മൂന്ന് മീറ്റർടുത്തൽ നമ്മക്ക് നോ പിന്നെുറത് ഒന്ന് ചവിട്ടിക്കോ അതിനൊ കഷ്ണം എടുക്കുവ നമുക്ക് നമ്മള ഇഷ്ടത്തിന് വീതി ഇതൊക്കെ പാകാക്കി എടുക്കാം ചിലപ്പോ നമ്മക്ക് കൊണ്ടുവന്ന മാക്സി കുറെ വലുപ്പേംണ്ടാവും ചിലർ കുറെ ഐറ്റ ഉണ്ടാവൂല്ല നിളം കുറവ കാരണം നമ്മളെ പാകത്തിനാക്കി എടുക്കാനൊക്കെ
അ
മുരിച്ചെടുക്കുമ്പോ നമുക്ക് നമ്മള് മട്ടത്തിന് ഇടാ ഇപ്പ നമ്മള് കടീന്ന് വാങ്ങുന്ന നെറ്റിക്ക് ഷോൾഡർ കൂടുതലാവും റികാള് കൊറേ താഴന്നിട്ടാവും പിന്നെ ഷിബ് കുറേ കീപ്പൊട്ട് ഇറങ്ങിട്ട അനൊക്കെ പ്രശ്ന ആ ഇത് മ്മള മട്ടത്തി നമ്മക്ക്ടാ അങ്ങനെന്നണ്ട് നെയറ്റിത്തുണി നമ്മള് നോക്കി എടുത്താ മതി
ആഹ്
ശിബ്ബു വേണ്ടെങ്കിൽ ശിബ്ബ ഒഴിവാക്കിട്ടൊക്കെ നമുക്ക് അടിക്കാം നമുക്ക് അടിപ്പ്‌ അടുപ്പ് നിച്ചുള്ളതു കൊണ്ട് നമുക്ക് ലാഭമാണ് സീലക്ക് ഇരുന്നൂറ് ഇരൂറ് ഇരുന്നൂറ്റി മ്പതറുപ്യ കൊണ്ട് കിട്ടും പിന്നെ എമ്പോറോഡി വർ ക്ക്വെച്ചിട്ട നമുക്ക്നെ ആ വർക്കി സാധനം വാങ്ങുകയാണെങ്കിൽ നല്ല സുഖമാണ് നെറ്റടിക്കാന് അത് വെച്ച് കവർ ചെയ്ത് അടിച്ചാണെങ്കിൽ ആ കയറ്റന്റെ മട്ടത്തിനായി കിട്ടുകയും ചെയ്യും ഉ അങ്ങനൊക്കെണ്ട് പഠിച്ചിരുന്നാല് നമ്മള സ്വന്തം കാര്യം നമ്മളു തൊക്കെ കീറിയാലും പറയതൊക്കെ വീട്ടിൽ സാധനം ഇണ്ടായി് വറു ഉപയോഗ അത് ഇരിക്കണ്ടല്ലോ അഒന്ന് റിപ്പീറ്റ് യ്ത് നോക്ക് കിട്ടന്ന് ട്ടനോട് പറയും അങ്ങനെ ചെയ്താലും വെറുതെ ഇരിക്കല്ലേ അഞ്ഞൂറ് ല്ലെ ഒന്ന് ഇറങ്ങിയേക്ക്എന്നിട്ട ഒന്ന് പഠിച്ചു ഓക്ക്ചെലപ്പോ അങ്ങനെ ശരിയ കൂട ഇല്ല ഇല്ലെങ്കിൽ നമുക്ക് വീട്ടുന്ന്ചവിട്ടി അടിക്കാം പലേതും ഇങ്ങനെ അടിച്ചുണ്ടാക്കിയിട്ട് ഇപ്പൊ അതേ മോഡല തലക്കാണി കവറൊക്കെ നല്ല നറിയൊക്കെ വെച്ചിട്ട് അടിക്കാം ഭംഗീല് അതേമാതി രി നമ്മള് സോഫ മടുന്ന കവറിനൊക്ക പിരിച്ചുകൊടുക്ക കർട്ടന് അക്കമ്മക്കെ ന്നെനമ്മള് വിട്ടല് നമ്മള പയ തുണി കൊണ്ടൊക്കെ അടിച്ചുണ്ടാക്കാം
ഉം
ഉം അപ്പോരന്ന്ങ്ങനെ പടഞ്ഞു വന്നോളു ഓൺലൈനി ഇപ്പ എന്താണ് ചവിട്ടിന്റെ കാര്യം മെഷീന്റെ കാര്യത്തിന്മേൽ ആവോ ഇത് കൊറച്ചെങ്കിലൊക്കെ ഒന്ന് വരിയങ്കില അടുക്കാൻ പടിക്കാണ് എളുപ്പം പടിയും
മം
പിന്നെ അടുത്ത നല്ല പോല നൂലിടലും ആ ഞാൻ ഉപയോഗിച്ചില്ല മിഷൻ എങ്ങനെയാന്ന് വേഗം നമ്മൾ സാധാ മെഷീൻ ആകുമ്പോൾ അടിത്ത നൂല് മേനൂല ഒപ്പം വന്ന് അടിക്ക് പോവാതെ നോക്കിയാൽ മതി അപ്പ പിന്നെസ്റ്റെക്ക് വരൂല ഇത് അതു പോലെ നോക്കിയഅടിന്നൂലും മേൽന്നൂലും അടി അടിത്ത സൂചയ കൊണ്ട് പോയി തോണ്ടി ത്തിട്ട് രണ്ടണ്ട് ഒപ്പം പിടിച്ചിട്ട് പിന്നെ വെക്കാ പാടുള്ളൂ നമ്മ അടു നൂ വന്നോളും ന്ന് പറഞ്ഞിക്കാണ്ട് അടിക്കാൻ പാടില്ല നിന്റെ ഒക്കെ വല്യയ അമ്പർല കട്ടിങ്ങിന്റെ വലിയ മെഷീൻല്ലേ ഹൈസ്പീഡ് മോട്ടർ ആ അത അതാണ്